ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട് എന്താ പണി
എന്താ അവിടെ ഇരിക്ക്ണ് ണ്ട് ആഹ് പിന്നെ ഞാന് ആഹ് ചെ ചെടിയേളെ കാര്യം പറഞ്ഞത് പറഞ്ഞിന്ന് പിന്നെ ഞാനേ ഈ ഒരു പത്ത് കലാ റ്റിൻ ഓർഡർ ചെയ്തിര്ന്ന്ട്ടാ ഇതിൽ ഇൻ സ്റ്റില് മൂന്നുസം കൊണ്ട് എത്തുന്ന് നർഞ്ഞ്ക്ക്ണ് എന്തൊക്കെയാണ് അവസ്ഥന്നുള്ളത് അറിയില്ല
അല്ല ഇൻസ്റ്റ നല്ല പേജ്ന്നല്ലോ ഓർഡർ ചെയ്തെ
നല്ല പേജിനാണ് കാണാനൊക്കൊല് ഇങ്ങെ വെച്ചപ്പൊ നല്ല ത് തയ്യാളാണ് നമുക്ക് പിന്നെ സെയിൽസിന് പറഞ്ഞണ്ട് പക്ഷെ ഡെലിവറി പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങട്ടാണ് എന്തൊക്കെയ ആവന്ന്ള്ളത് അറില്ല അറുപത് രൂപയൊള്ളു ഒരു പ്ലാന്റിന് വരുന്നത് അങ്ങനെയ ആവുമ്പോ
അറുവതോ അപ്പം ഷിപ്പിംഗ് ചാർജ് ആഹ് മൊത്തം
ശിപ്പ അഹ് മൊ ത്തം പത്ത് പതിനാ അറുന്നൂറ് രൂപ ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ കൊറിയെ ച്ചാർജു അങ്ങനെ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും എന്നാലും എമ്പത് രൂപ ആഹ് എമ്പത് രൂപയ്ക്ക് ഒരു തൈ കിട്ടൂല്ലേ നാട്ടിൽന്ന് ഞാൻ വാങ്ങിച്ചത് അഹ് നൂറിന്ന്നില്ല ഇരുന്നൂറ്റി സംതിങ് ആയി
അല്ല ഈ നൂറിന് ഒരു ഇതില് പേജിൽ കണ്ടിരുന്നു ഞാൻ
തന്നെ ആഹ് ആഹ്
അഹ് ശരി അപ്പ നല്ല റേറ്റ് ഉണ്ട് ആഹ് നല്ല റേറ്റ് ഉണ്ട് പക്ഷെ അത് നല്ല മെയിന്റ്റയിൻ ചെയ്യണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയാ നല്ല ഷെയ്ഡ്സിലൊക്കെ നല്ല വെയില് തട്ട്ണൊ ചെല സ്ഥലത്തൊക്കെ ഉണ്ടാവണ്ട് നല്ല വെയിലട്ടണോർത്ത് പക്ഷെ ചെല സ്ഥലത്തിൽ ഒണങ്ങി പോണുണ്ട്ട്ടോ
അതെ നന്നായിട്ട് ഇത് വേണം അതിന് വെള്ളം വേണം നല്ലോണം നന ച്ചൊടുക്കണം അതെപോലെ തന്നെ നമ്മള് നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നനച്ചു ഇന്റെത് വീടിന്റെ മുന്നിൽ തന്നെ അങ്ങനെ പറഗോള പോലെ ഉണ്ട് അതിന്റെ സൈഡില് ഞാനങ്ങനെ ച ഒരു ബോക്സ് പോലണ്ട് അവിടാ ബോ ശരിക്കട ബോക്സില് മണ്ണ് നിറച്ചാക്കിയ മതി അപ്പ ഹസ്ബൻറ് പറഞ്ഞി വേര് എറങ്ങിട്ട് എന്തെലും പ്രശ്നം ഒണ്ടാവോന്നാവോ
അങ്ങനുണ്ടാവും ഞങ്ങളെ വീട് അഞ്ചു കൊല്ലായി പക്ഷെ എന്താ പറയാ അങ്ങനെ ഏ ഇല്ല
ആഹ് ആഹ് അപ്പൊ ഞാൻ എന്താപ്പ അങ്ങനെ പറഞ്ഞപ്പൊ ചട്ടിയിലാക്കിട്ടാ വെച്ചിരുന്നത് ഞാനിങ്ങനെ അവിടെ ആ ഒരു സ്ഥലത്തപ്പോ പിന്നെ ഞാങ്ങട് പോയ സമയത്ത് ഓള് പറഞ്ഞ് അത് പോ ഞാനെച്ചാല് രണ്ട് മൂന്ന് നേരം ങ്ങനെ കാണ്പൊ അത് വാട്ടം കാണുമ്പോ അങ്ങനെ വെള്ളം കൊണ്ടൊയിച്ചു ഇതിന്റെ വേരല്ലാ കൂടുതലുണ്ടാവ ചട്ടീല് നെറയെ
ആഹ് വേര് ആഹ് അത് പിന്നെ അയില്ങ്ങട്ട് അയിന് കൺചസ്റ്റഡ് ആവൊല്ലോ ആഹ് അത ആ ഇ ത ഒരു ആഹ് ഒരു മണ്ണില് നടുന്നായിരിക്കും
ആഹ് അയില് പിന്നെ ഓള് പറഞ്ഞ് വാടോടി ഓള് ഒരു നേരല്ലേ നനക്കൊള്ളൂ നമ്മള് വീട്ടിലിക്കണ പോലെ പ്പഴുപ്പഴും ഇങ്ങട്ടേക്ക് കേറി വന്നനക്കണ്ടേ അപ്പൊ ഞാന് ആഹ് ഞാൻ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഈയത് പൊറ ത്ത്ക്ക്‌ താഴത്തെക്ക് തൊടിയിലെ അപ്പറത്ത് ഒയി ഒയിഞ്ഞ തൊടിക്കണ്ട അവിടെക്കൊന്ന് കുയിച്ച് മാറ്റി കുയി ച്ചിടാൻ പറഞ്ഞു ന്നട്ട് പിന്നെ ഓന അത് അടെ കുയിച്ചിട്ടിന്ന് വന്നപ്പയിക്കിന് നല്ല ഹെൽ ത്തിയായിണ്ടായി അടിയിലും പൂടയൊക്കെ ബേബി ചെറിയ ഇതാക്കെ വന്നി ക്കണ് പിന്നെ പ്ലാൻിലൊക്കെ വന്നിക്കണ് പിന്നെ ഞാൻ എടുത്തു കാണ്ട് പിന്നെ ഇങ്ങനെ തന്നെ നട്ട്ക്ക്ണ്‌ അപ്പ ആ ഒരു ഏരിയ മൊത്തംണ്ട് ഇങ്ങനൊരു ഒരു ലൈനായിട്ടില്ലെ മ്മള് ബോഡറ് ട്ട്ന്നപ്പൊ അവിടം കംപ്ലീറ്റാക്കട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാന്
ആഹ് പക്ഷെ ചെടി ഞാന് നല്ലോണം ചെടിയൊക്കെ എല്ലോം കുയിച്ച് കുയി ച്ചിട്ടിരുന്ന് അപ്പൊ ഇന്റെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഈ പൂച്ച, പ്രാവ്, അങ്ങനത്തെ കോഴികള് ആ ഭയങ്കര ഇൻട്രസ്റ്റാ ഇനിക്കാണെങ്കി ഇന്റെ പടച്ചോനെ ഇനിക്ക് ഇഷ് ട്ടല്ല അപ്പൊ മൂപ്പര് വന്ന് അഞ്ച് താറാവിനിം കൊണ്ടാണ്ട് വന്ന് ഇപ്പം ബഫലോഗ്രാസ് ആഹ് ഗ്രാസും ഫുള്ള് കയിച്ച് ആ ക്രീറ്റൻ ഫീമും കയിച്ച്
ആഹ് കഴിക്കേ നല്ലോം കയിക്കു അയിറ്റാ
ആ പച്ച പുല്ലോല്ത്തൊരു ചെടിയില്ലേ അത് നറച്ച് ആ ബോക്സിന്റെ ഉള്ളില് ആ ചെടീന്റെ എടയില് നല്ല പ
ആ പച്ച പുല്ലുപോലത്തെ ഞാനങ്ങനെ കൊടുത്ത്ക്ക്ണ്‌ ഇതെന്താറിയോ മറ്റേത് ഈ ബോഗ്തിന് ച്ചെ മതിലിന്റെ സൈഡിലിങ്ങനെ കെട്ടീട്ടങ്ങട്ട് ചാടിതേക്കണം പക്ഷെ അത് ചെ മത് ചാടീട്ടേ പിന്നെ ഇത് മഴ പെയ്യുമ്പളേ നന്നായിട്ട് മതില്മേ ക്ക് ത് ചെളി തെറിക്ക്‌ണ്ട് അപ്പൊ ഞാനാ ആ ഈ പുല്ല് ഫുള്ളായിട്ട് ഞാനങ്ങ് കൊടുത്ത് പക്ഷെയിന്റത് ഫില്ലായി വന്നിട്ട്ല്ല ഞാന്
ഇന്റെ ഫുള്ള് ഫി ഇപ്പേതായാലും ഇല്ല ഫില്ലായി ഫുള്ള് ഫില്ലായി വന്ന് ഇന്നിട്ട് ഞാനയിന്റെ ഉള്ളില് തിക്കായിട്ട് ഞാൻ ആ വൈറ്റ് പൂക്കളുണ്ടാവും ആ പക്ഷെ അത് കട്ടെയ്ത് കൊടുക്കുമ്പളൊക്കെ നല്ല ര ഇന്റെ നല്ല വളർച്ചൊക്കെ വന്നിരുന്നു പക്ഷെ ഈ താറാവള് മൊത്തം കയിച്ച് ഇപ്പ ഞാ ആ ഹസ്ബന്റിനോട് പറയെ ഓ ഔ ന്റെമ്മേ എന്തൊരു സൗണ്ട്
സ്റ്റൂള് നെലത്തുന്തി നടക്കാണ് ഒരു മിനിറ്റടങ്ങിക്കൂല
ഇപ്പ ഞമ്മള് കുയിച്ച് ഞാ ഞാന് ഇങ്ങനെ കുയിച്ചിടാന് വാങ്ങിയാന്ന് പറഞ്ഞല്ലോ ന്നാള്
ആഹ്
അത് ഞാ കുഴിച്ചിട്ടിട്ടില്ല അ അപ്പോക്കും ഇങ്ങനായി പക്ഷെ ഈ താറാവോണ്ട് എന്തു കുയിച്ചിട്ടിട്ടും കാര്യല്ല ഒരു പ ച്ച ഒരു നൂ നാമ്പ് കണ്ടാല് ഓരത് കടിക്കും അപ്പൊ ഇപ്പ ഞാ ഇങ്ങനെ തഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തിരുന്നപ്പോ ഒരു വെള്ളരി ക്ക വെള്ളരിക്കവെടെ വാങ്ങല് പോലുല്ല ട്ടോ
ആഹ്
അങ്ങനെ പക്ഷികള് അങ്ങനെ വന്നാണ്ട് വി ത്ത് അങ്ങനെണ്ടായതാണോ അറീല്ല ഏതായാലും അയിമേ കായ്‌ണ്ടായിക്ക്ണ്
ആ അല്ലെങ്കി നമ്മള് കെയറ് കൊടു കെയറ് കൊടുത്തിട്ടില്ലെങ്കി നല്ലോണംണ്ടാവും കെയറ് കൊടുക്ക്ണത് ഇണ്ടാവുല്ല
ആഹ് അത് ശരിയാ അതങ്ങനെ എന്താ പറയാ താനെ മുളച്ചേന്ന് പറീല്ലേ അങ്ങനത്തൊരു സാധനം നിക്ക്യ് ബോഗൺ വില്ല ബോഗൺ വില്ലൊന്നും പിന്നെ താറാവ് തിന്നൂല ട്ടോ
ബോഗൺ വില്ലേ ഞാന് ചട്ടി എടാ നിൻക്ക് വേരുടിക്ക്ണ്ടടാ അത് മ റ്റേത് അമ്മള് കൊമ്പട്ത്ത് കുത്തുമ്പോ എങ്ങനെ ഇയ്യെന്താ ചെയ്യല്?
ഏഹ് അയ്നൊന്നു ഞാ ചെയ്യേല്ല സാധാ ചെയ്യുമ്പോലെ സാധാ കുത്ത് മണ്ണില് കുത്തും പോലെ കുത്തല് ഇപ്പൊ ഞാൻച്ച ഞാ മണ്ണിലാ കുത്ത്ണെ മണ്ണിലാ കുത്തിയെ തണ് ചട്ടില് ഞാ കുത്തിയ്ര്ന്ന് ചട്ടീല് കു ത്തീട്ട് ഞാന് ഇൻക്ക് ഇൻക്കങ്ങനല്ല ഞാ ഇവടൊരു സിറ്റിങ്ണ്ട് അപ്പ ഇൻകാ സിറ്റി ങ്ങിന്റ അവിടുന്ന്ങ്ങനെ മൊത്തങ്ങനെ ആ സിറ്റിങ്മ്മക്ക് തൂങ്ങിങ്ങനെ വെക്കണം അങ്ങനെ പൊർത്ത് അപ്പ ആ തൊട് തൊടൂന്ന് ആ അപ്പതൊടൂന്ന്ങ്ങനെ ആ പറമ്പ്ന്ന് ഒരു ഭാഗം പറമ്പാക്കിട്ടെക്കാണ് കൗങ് അങ്ങനെ കുഴിച്ചിടാന് അപ്പൊ ആ തൊടൂന്ന്ങ്ങനെ ആ സിറ്റിംങ്ങ്മ്മക്ക്ങ്ങനെ ഇങ്ങനെ തൂങ്ങിരിക്കണംന്ന് വിചാരിച്ചിട്ട് ഞാ പറമ്പില കൊടുത്തത്
ആഹ് ആഹ്.
പല പലേ കളർലെ ആ ഒര് രസണ്ടാവല്ലോ.
ആഹ് ഞാന് ചട്ടീല് ഒരു പത്ത് പന്ത്രണ്ട് ചട്ടീല് ഞാൻ നട്ടിര്ന്ന് അയില് ഒരു മൂന്നാല് എണ്ണം വേര് പിടിച്ചിക്ക്ണ്. പക്ഷെ ആ ഭാക്കി ഇള്ളത് ഒ ക്കെ ഇപ്പ ഇങ്ങനെ ഒണങ്ങി ഇങ്ങനെ നിക്കാ കൊമ്പും തൂമ്പും ഒന്നും വെർണീല്ല.
അഹ് എന്താവോം ചെൽത് ജ് ഇങ്ങള് പറഞ്ഞ പോലെ എന്ത പറയാ ഇന്റതും ചട്ടീല് കുയ്ച്ചി തൊന്നും ഇണ്ടായിറ്റില്ലട്ടോ ഞാൻ വയനാട് പോയപ്പോ കൊറേ അവിടെ പോണ വൈക്കലൊക്കെ ഇങ്ങൻത്തെ ചെടികളാണല്ലോ. അപ്പാ അങ്ങനെ പോയപ്പോ കൊറേ കൊണ്ടന്ന് പിന്നെ ചെടി വാങ്ങീയിം കൊണ്ടന്ന് ഒരു വയലറ്റ് പൂവ് ഇല്ലൊരു ചെടി ഇണ്ടല്ലോ നർച്ച്
ആഹ് ആഹ് ചേ ആഹ് കൊർച്ച് ആഹ് ഫ്ലവർൻണെ
ആഹ് അപ്പ അത് ഇൻക്ക് ഭയങ്കര ഇഷ്ടായി അയ് ഞാന് പൈസ കൊട്ത്ത് വാങ്ങി കൊണ്ടോന്ന് അതും ഇബട വന്നപ്പ് പൊക്ക ഒണങ്ങിപ്പോയി പക്ഷെ ഇന്റെ ഫ്രണ്ടിന്റെ അത് അവ്ട്ന്ന് വാങ്ങി കൊണ്ടേര്ണ്ട ആവിശ്യോന്നും ഇല്ലേനി ഇവടെ ഫ്രണ്ട് ന്റെ വീട്ടിലുണ്ട് അഹ് കൊമ്പുത്യ ഇണ്ടാവും.
ആഹ് അത് ഞമ്മള് അപ്പളൊന്നും ശ്രദ്ധിക്കൂല പിന്നെ എന്തേലും സാധനം വാങ്ങിച്ച് കൊടുത്തേയ്ഞ്ഞ പിന്നെ എല്ലോട്ത്തും ഇണ്ടാവും.
ആഹ് അതെ എല്ലായിടുത്തും ഇണ്ട് പക്ഷെ ഞാൻ പറയാ അതൊക്കെ നല്ല രസ കാണാൻ ന്ന
ആഹ് അതേ പോലെ ഞാന് ഒരി ട്ടും പ്രതീക്ഷിക്കാതെ നട്ട്രട്ട ജറബറ അതാന്ന് അത്യാവശ്യ ജറബറ ഫ്ലവറില്ലേ അമ്മളെ ദിമ്മണ്ടാണ ബൊക്കേല് ഒക്കെ ഇണ്ടാണ അമ്മളെ ബാബർസ് സ്റ്റേജ് ഡെക്കറേഷനിൽ ഒക്കെ ഇണ്ടാവല്ലൊ ഒരു ഫ്ലവർ വാടാത്തോരു ഫ്ലവർ പോലെ അത് ഞാൻ ഓട്ച്ച് ത്തവത് സമ്പത് രൂപ ഒള്ളു റോഡ് സൈഡില് ഇങ്ങനെ ഇത് ഇണ്ടായിരുന്നത് ചെടി അന്ന് ആ ഹൌസ് വാമിങ് കഴിഞ്ഞ ഒടനെ അത് നല്ലോണം ചട്ടീല് നല്ല പ ക്ക ആയിട്ടുണ്ടാഹ്ണ്ട് നല്ല ഫയ് ഫ്ല ഒരു ഫ്ലവറ്ണ്ടായി കഴിഞ്ഞ ഏദേശം ഒരു ഇരുപത് ഇര് പത്തഞ്ച് ദിവസത്തോളം ആ ഫ്‌ളവറ് നിക്കും ചെയ്യും.
ഓ അഹ് ശരി പക്ഷെ അങ്ങനെ അ അത്ര അഹ് അ അത് അഹ് ചെല സമയത്ത് എങ്ങനെ ഞങ്ങള് അത്രീം പൈസ കൊടുത്ത് അത്രീം നമ്മള് ഇൻവസ്റ്റയ്ത് വാങ്ങ്ണോന്നും ചെൽ
ഇഷ്ടം ചെൽത് ഇണ്ടാവൂല. ഇത് അങ്ങനെ ബക്കായ്റ്റ് ഇണ്ടായിണ്ട് ക്ഷെ ആഹ് ഞാന്ച്ച് പ്പ സ ആഹ് ഇപ്പൊ സങ്കടാവാണ് ഞാനാത് ഇണ്ടാവൂല വിചാരിച്ചിട്ട് അഞ്ച് പ്ലാന്റെ ആകെ വാങ്ങിച്ചോള്ളൂ. ആപ്പപ്പോ തോന്നാ കൊറച്ച്ങ്ങട്ട് ആഹ്. പ്പൊ നല്ലോണം ഇണ്ടാണ്ട് പിന്നെന്താ ന്അറിയോ അയിന്റെ ചോട്ടു കൂടി ഇങ്ങനെ നടക്കണം അഹ് മാന്തി കൊടുത്ത് ട്ടും അയ്ക്ക് വള ഇട്ടോടിത്ത്ട്ടും ഇങ്ങനെ പിന്നാലെ പിന്നാലെ നടക്കണം.
ഇച്ച്ടുമ്പ അല്ലൊരു ഉഷാരന്നെ ച്ച് ഇണ്ടാവല് ഒള്ളു.
ആഹ് ഞാൻ എന്ത്‌ ഇര്ന്ന് ഇന്ന് ഹിന്നെല്ലാരും കളിയാക്കും ഈ ഓളെ കാണാല്ലെങ്കിൽ ന്നേരെ അയ്ന്റെ ചോട്ടിലോക് ക്കിയ മതി അറി ഞാൻ ഇതിങ്ങനെ മാന്തി കൊട്ത്തിട്ട് ഞാനി ഇങ്ങനെ ഫ്ലവറിങ്ങിന് ഇള്ളതും പ്ലാന്റ് നല്ലതും ഒക്കെ ഞാന് ഓരോന്ന് ഇങ്ങനെ ഇൻസ്‌റ്റീലും ഇതിലും നോക്കിട്ട്
കാണും ഒക്കെ സേവെയ്ത് ഒക്കെ വെക്കും ചെയ്യണം വിചാരിച്ച്.
ഹൊക്കെ ഞാന് ഇങ്ങട്ട് ഈ വളങ്ങളും പേരുകളൊക്കെ ഞാന് ഇങ്ങനെ മീശോല് ഇന്നെ എല്ലാരും കളിയാക്ക്‌ മീഷോമി. ഷോടെ തോറനിങ്ങാണ്ട് ഇങ്ങട്ട് സെർച്ച് ചെയ്ത് നോക്കൂ ഇങ്ങട്ട് അയ്ല് ഓർഡറെയ്യും ആഹ്
ഇന്റെ എ താത്താന്റെ വീട്ടില് ഫുള്ള് ഭയങ്കര ഓള് ഭയങ്കര ഇതാ. കൊറേ ഒരു നല്ലൊരു മെജോറിറ്റിയൊക്കെ പത്തണിമുല്ല. ഈ ബോഗെൺവില്ലെ എല്ലാ കളറും പരെ
പഞ്ചാരസം ആയിരിക്കുംലെ ഇൻക്ക് അങ്ങനെ ഞങ്ങക്ക് പോണോട്ത് ഒക്കെ ഒരേ പീസ് കൊണ്ടരും ഞാൻ കാണ്ന്നൊലോട്ത്ന്നൊക്കെ വേട്ച്ചിട്ട്. ഇൻക്ക് പിന്നെ ആയിട്ടില്ല ഞാനെന്താച്ചാ കഴിഞ്ഞാലെയ് ഹൗ സ്വാമിങ്ങ് കഴിഞ്ഞ പാടേ പിന്നെ ആ പെറു പെരും ഞങ്ങളത് കഴിഞ്ഞ ആഹ് ഓഗസ്റ്റ് ആ ടൈമിലായിരുന്നു. ഹൗസ് വമ്മിങ് ഇണ്ടായിരുന്നത് അഹ് കഴിഞ്ഞ പാടെ പിന്നെ പെരും മഴേര്ന്ന് അന്ന് പിന്നെ ഇന്റെർലോ ത് ചെയ്തിട്ട് അത് പോളിശെയ്യും ചെയ്ത്ട്ട്ല്ലായ്ന അടിയിലേക്ക്ള്ള ഗ്രാസ് വെക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നി ല്ലാ പിന്നെ അതൊക്കെ കഴിഞ്ഞത് പിന്നെ ഈ മഴൊക്കെ കഴിഞ്ഞൊന്ന് പക്കെയ്ട്പ്പാളാണ് മുറ്റൊന്ന് ലെവലാക്കിട്ടത് ഓല് പിന്നെ ലെവലാക്കി ഇട്ടപ്പോക്കിന് ഞങ്ങ ക്ക് പോ പിന്നെ അപ്പതിന് ഞാൻ കൊർച്ച് ചെടികളക്കെ വെച്ചപ്പോത്തിന് ഞങ്ങക്ക് പോവാനായി ആഹ് പോവാനായി പോയി വന്നു ഇഞ്ഞി അങ്ങടൊക്കൊന്ന് സെറ്റ് റ്റ് യ്യ്തിട്ട് വാണം ആ ഇഞ്ഞി എന്താ സെറ്റ് ആകുമ്പോതിന് എന്തറിയോ ആഹ് സെറ്റാവുത്തിന് ഇഞ്ഞി അട്ത്തെ പോവാ പോവാനാവു അപ്പങ്ങിന് വീണ്ടുമ്പോ ഇത് വർഷ ഇത് വിസ പുതുക്കാനാ ആഹ് അത് ഈ സമയത്തന്നെണ് മാർച്ച് ഏപ്രിലല്ലേ പോകും ചിയ്യാ അപ്പ എന്തായാലും ആ സമയം പിന്നെ അങ്ങട്ട് ഒണങ്ങും പിന്നെ എന്തെങ്കിലൊക്കെ ചെയ്യെണം പശെ ഞമ്മക്ക് ഇണ്ടാവുമ്പോ ഇങ്ങനെ
ഉം അയ്നെ നോക്കിക്കിമ്പോ ഒരു രെസ് താ അങ്ങനെ എന്താെച്ചാ ന്നമ്മക്ക്പ്പോ രാവിലെക്കെ ഇങ്ങനെ ഇന്റെതാ
ഞാൻ പറയാം ഇൻക്ക് മൈന്റ് ഭയങ്കര ഫുൾ ഫ്രീ മറ്റേതെന്താ റയാ തറവാട് ട്ട്ലായിരുന്ന സമയത്ത് ഇളെചെനും മൂത്തച്ഛനും നാട്ടില്ണ്ട് ഹസ്ബെന്റ് മാത്രള്ളൂ പൊർത്ത് ഇന്നെട്ട് ഓര് എങ്ങട്ടേലുംപൊർത്ത് പോകും ഓരിങ്ങനെ സംസാരിച്ചിരിക്കുകൊക്കെ ചെയ്യുമ്പോ നമ്മള റ്റപ്പെട്ടൊരു ഒരു ഒറ്റക്ക്ളൊരു ഫീ ഫീലേരുന്നു പക്ഷെ ഇപ്പോ അങ്ങനത്തെ അപ്പോ ഇപ്പോ അപ്പുറത്തെ ഓളാണെങ്കിലും ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിട്ടല്ലേ ഓനുംല്ലല്ലോ അപ്പൊ അങ്ങപ്പ അങ്ങനത്തെരു ഫീലേ ഇല്ലറി ഞാന്. കാക്കുഅറി ആദ്യം ഇൻക്ക് എന്നും പരാതി കേൾക്കാനെ സമയൊള്ളു ഇപ്പഏതായാലും ഇയ്യ് പരാതി പറയ്ണ്ല്ലല്ലോ അതിന്സ്
ആഹ് ശെ അല്ല ഞമ്മക്ക് അമ്മക്ക് ഇങ്ങനെ ഓര്ത് കണ്ട് അമ്മക്ക് ബോ ഇതായിട്ടല്ല പക്ഷെ അമ്മക്ക്മ്മ
ഏ ര് സ ആ ബെൻചെല് സമയല്ല ഒര് ഫങ്ഷനൊക്കെ വെര്ന സമയത് ത് എല്ലാരും ഇങ്ങനെ കപ്പിൾ ഫോട്ടോ ഒക്കെ ആ ക്കാ ന്നമ്മൾ ക്ക് മാത്രം ഞമ്മള് ഒറ്റപ്പെട്ട ഫീൽ ആക്കാരം.
ഞങ്ങള്ത് പിന്നെ ഇന്റെ ഹസ്ബെന്റ കൊർച്ച് ഷൈയ്യ്ല്ലആളാ ഷൈലാണ് ഇങ്ങനെ ആളെ ടെന്നും അങ്ങനെ ഒന്നും അങ്ങനെ എട്ത് അങ്ങനെ ഫോ ആഹ് ഇഷ് ചെല്ല പക്ഷെ ഇന്റെ ആ എളേ മൂ ഹസ്ബെന്റിന്റെ ഓ എന്താ എ കാ ബ്രദെർ മൂത്തത് ആഹ് ഭയങ്കെരെ ഭയങ്കെരെ കെയറിംങ് പർഞഓര് വീട് വീട്ടെന്നെ പോവൂല. ഞാൻ പറയും എന്താ പറയാ എവ്ട്ക്ക് പോവാണെങ്കിലും രണ്ടാളും എറങ്ങൊള്ളു. അത് എവ്ക്കാണെങ്കിലും ആഹ് ക്ഷെ ന്നല്ലെ രെസ ആ പക്ഷെ ഞാൻ പറയും എന്താ പറയാ അങ്ങനെ ആവണം ഇൻക്ക് അങ്ങനെആവ്ണെഷ് ട്ട അപ്പോഞാൻ പറയും ഒരു പർഞ്ഞാല് ഭയങ്കെരെ ഇത് ഭയങ്കെരെ ഇതാ അപ്പൊ അപ്പറി അങ്ങനെ ഒരാളെ മുന്ന് കാണിക്കൊന്നുംമാണ്ട ഇൻക്ക് അന്നോട് സ്നേഹണ്ട്ന്ന് അൻ ക്കറിയാലോ അ അങ്ങനെ പറയും അപ്പൊ പക്ഷെ ഇപ്പൊ ഭയം
ഞപ്പൊ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ശരി